ഹലോ എന്താ വർത്താനം
നല്ല വർത്താനം.
പിന്നെന്താ സുഖായിട്ട് പോകുന്നു.
അതെ.
കുട്ട്യേളൊക്കെ ഓ പെരുന്നാളൊക്കെ കഴിഞ്ഞു.
ഉം.
കുട്ട്യേളൊക്കെ എവിടെ പോയി.
കുട്ട്യേള് ഞങ്ങള് ഇങ്ങട് വിരുന്നിന് പോകന്നതാ. ഇന്ന് സ്കൂളൊക്കെ തൊറപക്കല്ലേ.
ആഹ്.
ഇന്റെ വീട്ട്ക്ക് പോന്ന്ണ്.
അതെ.
ഇവടെ കളീല് പേട്ട്ക്ക്ണ്.
ഓ ഇത് ഫോണമെലൊക് കളിക്കല്ണ്ടോ?
ഓഹ് ഫോണമ്മെ കളി തന്നെയല്ലേള്ളൂ.
ആഹ്. ഫോണില് കൊറേ കളിച്ചാൽ കണ് ക്കെ നല്ല പ്രശ്നാണല്ലോ.
ഉം ഉം അതെ. എ കുട്ട്യേള് പറഞ്ഞാ കേക്കുന്നില്ലല്ലോ.
അതെ പിന്നെ കൊറെ ഗൈസ്ലൊക്കെ. കുട്ട്യേള് അഡിക്റ്റായി.. പോകുന്നുണ്ട് ഇപ്പോ.
അതെ. ഫ്രീ ഫയർ അതുപോലത്തെ ഗെയിമുകള.
അതെ. പിന്നെ പഠനത്തില് ബേക്കോടട്ട് ആകും ചെയ്യും.
അതെ.
റീൽസ് ഒക്കെ നമ്മള് അഞ്ച് മിൻറ്റിന്റെ റീൽസ് അല്ലേ കണ്ണിന്. കേടാണ്. പിന്നെ അവരുടെ ഓർമ്മ ശക്തിയൊക്കെ കുറക്കും.
ഓഹ്.
പണ്ടൊന്നും ഇങ്ങനെ ഫോണില് കളി ക്കല്ലായിരുന്നല്ലോ പണ്ട് കൊറേ. നല്ല കളികല്ലെയിരുന്നു.
അതെ ഇപ്പോത്തെ കുട്ടികക്കെ പോറത്ത്ള്ള കളികളെ അറിയത്തില്ല.
അതെ.
വെറും ഫോണ്.
അതെ പണ്ട് നമ്മള് മണ്ണില് പല പലെ സാധനങ്ങൾ ഉണ്ടാക്കിയണ്ടോ ഇങ്ങനെ മണ്ണിനോട് അ ട്പ്ണ്ടായിര്ന്ന മഇപ്പത്തെ കുട്ടികൾക് ഒന്നു അറിയില്ല
അതെ
ഫോണില് തന്നെ കളിക്ക.
ഉം
ഫോണില്ല ഞ്ഞാ, അവർക്ക് വാ ശിം. ദേശ്യം കൂടും.
അതെ വാശിയും ദേശ്യവും കൂടു തലാണ്.
വാശി കാട്ടി ഫോണു പിടിച്ചു വാങ്ങ.
അതെ അടങ്ങി നിക്കാൻ കഴിയൂല ല്ലോ?
അതെ, കെറെ കുട്ടികളെ കണ്ണൊക്ക കേട്ന്ന ണ്ടേ.
അതെ
പ്രശ്നയണ്ട് ഇങ്ങനെ ഹോസ്പി
ഓ ടി വി ആണെങ്കി, കുറച്ചു കൂട ഒന്ന് കണ്ണിന് ഒരു ഇത് ണ്ടെന്നു. അല്ലെ ആഹ്